ആഹ് ഹലോ സുഖമാണോ?
ആ സുഖമാടി നിനക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ
പറ്റുന്നുണ്ട് പക്ഷേ ഇച്ചിരി കൂടി സൗണ്ട് വേണം
ആണോ
ആ ഇപ്പൊ കേൾക്കാം ഇപ്പൊ കേക്കാം അവിടെ മഴയുണ്ടോ
ആ ഇവിടെ നല്ല മഴയുണ്ട്
ഇവിടെ മഴ പെയ്തു തോർന്ന് പക്ഷെ ഇപ്പം കാറ്റടിച്ചപ്പം ആ മഴ നിന്നെങ്കിലും മരം പെയ്യുന്ന്
ആ പിന്നെ എന്തൊക്കെയാ ഉണ്ട് നിന്റെ പുതിയ വിശേഷങ്ങള് അതുപോലെന്നെ ഇപ്പോഴത്തെ ഈ കാലത്ത് ഈ മഴയും കൂടെ പെയ്യുമ്പോൾ ഈ നാടിന്റെ അവസ്ഥ വല്ലാതെ മോശമാവുന്നത് പോലെ എനിക്ക് തോന്നുന്നു കാരണം കുട്ടികൾ എല്ലാവരും പ്ലാസ്റ്റിക് സ്കൂള് തുറന്നല്ലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം വലിച്ചെറിയുന്നതായി ഞാൻ ഇന്ന് കണ്ടു വല്ലാത്ത കഷ്ടം തന്നെയാണ് ഈ പ്ലാസ്റ്റിക്കെല്ലാം നമ്മുടെ ഈ റോഡുകളിലും ജലത്തിലും എല്ലാം ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ എന്തെല്ലാം തരത്തിലാണ് ന അത് നമ്മുടെ ഈ വായുവും മണ്ണും ജലവും എല്ലാം മലിനമാക്കുന്നത് എന്തൊരു കഷ്ടമാണല്ലേ ആ അവസ്ഥ
അതെ അതെ എല്ലായിടത്തും നോക്കിയാലും പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോം നമുക്ക് എളുപ്പത്തി ഉപയോഗിക്കാൻ പറ്റും വെള്ളം നനയുവാണെങ്കിൽ അതിനകത്ത് പറ്റത്തില്ല അങ്ങനെ കുറെ റീ കുറെ കാരണങ്ങൾ കാരണം നമ്മളപ്പോഴും പ്ലാസ്റ്റിക്കിനെ ഇങ്ങനെ റീ യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് പുനരുപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് അല്ല നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഭയങ്കര കട്ടി കുറഞ്ഞ വളരെ വളരെ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നിട്ടത് വലിച്ചെറിയുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങളിലായാലും എല്ലായിടത്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ വളരെ കൂടുതലാണ് അങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ
പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് മാത്രമല്ല ഈ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അവർ എല്ലായിടത്തും കൊണ്ട് കളയുന്നുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഓരോ ജലസ്രോതസ്സുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ അരുവി പുഴ പോലുള്ള ഇടത്തെല്ലാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിയുന്നു അതുപോലെ തന്നെ കുളങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്നു ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഏഹ് അവിടെ നിക്ഷേപിച്ചത് കൊണ്ട് പക്ഷെ ഇതുമൂലം നമ്മ നമ്മക്ക് കിട്ടേണ്ട ഏഹ് കുടിവെള്ളങ്ങളാണ് നശിച്ചു പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിലെല്ലാം പ്ലാസ്റ്റിക് നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ആഹ് നമ്മുടെ നാടും ആഹ് റോഡും എല്ലാം നശിച്ചു പോകുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള പ്രവർ ത്തി നമ്മൾ ഈ പ്രകൃതിയോട് ചെയ്യുന്നത് അതുപോലെന്നെ വനത്തില് പോകുമ്പോൾ നമ്മൾ ഓരോ പക്ഷിസങ്കേതങ്ങളും മറ്റുമില്ലേ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് അവിടെ ഉപയോഗിക്കരുതെന്ന് പക്ഷെ ചിലരൊക്കെ അത് നിക്ഷേപിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നീയും അങ്ങനെ കണ്ടിട്ടുണ്ടോ
ആഹ് അതെ അതെ നമ്മൾ ബീച്ചിലും മറ്റ് കുളങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സംരക്ഷണം അല്ലെങ്കിൽ എൻ്റെ ഒരു കൂ ട്ടുകാരി എന്നോട് പറഞ്ഞിട്ടുണ്ട് അവള് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ അവരെ എല്ലാ ആഴ്ച ബീച്ചി കൊണ്ടെറക്കുമെന്ന് ബീച്ച് വൃത്തിയാക് എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ അവര് കുറെ നേരം കളിച്ചിട്ട് ബീച്ച് വൃത്തിയാക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനർത്ഥം അത്രയും മാലിന്യം അവിടെ തള്ളുന്നു എന്നാണ് അതിനർത്ഥം ഇപ്പം ഈ എൻ എസ് എസ് അതുപോലുള്ള ഇങ്ങനത്തുള്ള വോളണ്ടിയർമാരെ വെച്ചി അവരത് വൃത്തിയാക്കിക്കുന്നു എന്നുള്ളതിനർത്ഥം അതല്ലേ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇപ്പോ ഹരിതകർമ്മ സേന അവരുടെ പ്രവർത്തനം വളരെ മികച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവര് വീട്ടിൽ വരുന്നത് കൊണ്ട് ഇച്ചിരിയെങ്കിലും പ്ലാസ്റ്റിക് അമ്പത് രൂപ പോകുന്നതല്ലേ അതായത് അമ്പത് രൂപ കൊടുക്കുമ്പം പ്ലാസ്റ്റിക് കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചെങ്കിലും നമ്മുടെ മടിയന്മാരായിട്ടുള്ള ജനങ്ങൾ പ്ലാസ്റ്റിക്ക് കൊടുക്കു എന്നാണ് എനിക്ക് തോന്നുന്നത്.
നീ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷെ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇപ്പം നമ്മൾ പിരീഡ്സ് ആവുന്ന സമയത്ത് ഈ ആഹ് സമയത്ത് പോലും നമ്മൾ ഈ പാഡുകളെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അതും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആഹ് വകഭേദം തന്നെയാണ് നമ്മൾ അത് കത്തിച്ചെല്ലാം നശിപ്പിക്കുന്നു പക്ഷെ ഒരിക്കലും പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല കാരണം അത് അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും മെൻസ്ട്രൽ കപ്പുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ ഒക്കെ ഇങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ ഉപയോഗം കൂടുതലും കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കണമെന്നുമില്ല. അല്ലേ
അതെ അതെ മെൻസ്വച്ചറൽ കപ്പും എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു പക്ഷെ അത് ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചാ ഒരുപാട് കാലം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യം വരുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നത് ഈ പ്ലാസ്റ്റിക് ഏത് തരത്തിലായാലും നമ്മുടെ ശരീരം ശരീരത്തിന് ഒട്ടും യോജിച്ച ഒരു കാര്യമല്ല. നമുക്ക് അലർജി അതുപോലുള്ള പല കാര്യങ്ങളും ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മൂലം ആഹ് നമുക്ക് ഉണ്ടാ ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം പൂർണ്ണമായിട്ടും വലിച്ചെറിഞ്ഞിട്ട് ഓർഗാനിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കണം. കോട്ടൺ അതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ വ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്. ഹരിതകർമ്മ സേനയോ അങ്ങനെ ആരെങ്കിലും കളക്ട് ചെയ്ത് കൊണ്ടു പോവുക അത് ആവശ്യമുള്ള എന്തെങ്കലും കാര്യത്തിന് വേണ്ടി റോഡ് പണിക്കോ അങ്ങനെ എന്തെങ്കിലും, ആ മറ്റൊരു വസ്തുവിലെ ഉപയോഗപ്രദമായ മറ്റൊരു വസ്തു വസ്തുവിലേക്ക് അത് മാറ്റി പരിവർത്തനം ചെയ്തു വീണ്ടും ഉപയോഗിക്കണം എന്നാണ് എന്റെ ഒരിത് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് വഴിയിൽ വലിച്ചെറിയുന്നവർക്ക് വലിയൊരു തുക പിഴ ചുമത്തുകയാണെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ. വികസിത രാജ്യങ്ങളിൽ അവര് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഇതുപോലെയുള്ള കർശന നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണെന്നാണ്. എന്റെ ഒരു അറിവ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലും മറ്റ് നമ്മുടെ മറ്റ് വലിയ വലിയ നഗരങ്ങൾ മുംബൈ ഡൽഹി പോലുള്ള നഗരങ്ങളും ഇതുപോലുള്ള പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള വലിയൊരു തുക പിഴ ചുമത്തുകയാണെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എൻന്റെ ഒരു അഭിപ്രായം. ഇതിനോട് നീ യോജിക്കുന്നുണ്ടോ?
പിന്നെ ഞാൻ തീർച്ചയായും നീ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള ശിക്ഷകളും എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളവർ ചെയ്യാതിരിക്കും അവർക്കൊരു പേടി തോന്നും അതുപോലെ തന്നെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്കുകൾ കുഴിച്ചിടുന്നത് പക്ഷെ അത് നമ്മുടെ മണ്ണിന്റെ തന്നെ ഫലപൂഷ്ടിയെ വല്ലാതെ ബാധിക്കുന്ന ഒന്നാണ് പിന്നീട് ആ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ വളരെ പാടാണ് നല്ല രീതിയിലുള്ള വിളകൾ നമുക്ക് ലഭിക്കുകയില്ല ഈ പ്ലാസ്റ്റിക് മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല കാരണം ഇത് കത്തിക്കാൻ പാടില്ല വലിച്ചെറിയാൻ പാടില്ല നദികളിലോട്ട് ട്ട് എറിയാൻ പാടില്ല കുഴിച്ചിടാൻ പാടില്ല എല്ലാം കൊണ്ടും ഈ ഹരിതകർമ്മ സേന പോല ലുള്ളവർ ഉണ്ടായതുകൊണ്ട് ഇത് പിന്നീയും വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലാക്കി അവർ നമുക്ക് തരുന്നുണ്ട് ആഹ് പക്ഷേ നീ ശ്രദ്ധിച്ചിട്ടില്ലേ ഏർ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ പോലും പ്ലാസ്റ്റിക്കുണ്ട് ഈ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം വാങ്ങിച്ചിട്ട് നമ്മൾ അത് പിന്നെയും ഉപയോഗിക്കുന്നുണ്ട് അങ്ങന അങ്ങനൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അങ്ങനുള്ള കുപ്പികൾ വളരെ ഏർ നിലവാരം കുറഞ്ഞ കുപ്പികളാണ് ഒരിക്കലും ചൂടുള്ള വെള്ളം പ്ലാസ്റ്റിക്കിൽ ഒഴിക്കാനും പാടില്ല നമ്മളല്ലാത്ത കുപ്പികൾ തന്നെ ഉപയോഗിക്കണം വെള്ളം കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ പാത്രങ്ങളും ഏർ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും പ്ലാസ്റ്റിക്ക് ഉള്ള പാത്രത്തിൽ ചൂട് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം സ്റ്റീൽ പാത്രം ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കണ്ടത്
അതെ അതെ തെർമോഫ്ലാസ്കിന്റെ പാത്രം അതായത് നമ്മൾ അമ്മമാര് വിളമ്പുമ്പോൾ ഉള്ള അതേ ചൂടോട കൂടി ഉച്ചവരെ ഇരിക്കുന്ന ഞാനാ പാത്രം ഉപയോഗിച്ചിട്ടില്ല ഞാഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ആ കുപ്പിക്കകത്തും ചൂട് കുറച്ചു നേരമെങ്കിലും നിക്കും ഉച്ച വരെയൊക്കെ നിക്കും എന്നാ ഞാൻ കേട്ട ട്ടുള്ളെ അങ്ങനത്തുള്ളവര് തെർമോഫ്ലാസ്കിന്റെ കുപ്പി ആഹ് നമ്മുടെ കടകളിൽ ലഭ്യമാണ് അതുപയോഗിക്കണംന്നാണ് അത് ആഹ് അതാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിന്റെ അംശം എത്രയ തന്നെ ആയാലും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങള് ഈ പ്ല പ്ലാസ്റ്റിക് ക ത്തിക്കുമ്പോൾ അത് ശ്വസിക്കുന്നത് അത് നമ്മുടെ ശ്വാസകോശത്തെ വല്ലാതെ ബാധിക്കും എന്നാണ് ഏ ഞാൻ അറിയ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എന്തുകൊണ്ടും പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം പരമാവധി കുറച്ചിട്ട് തുണിക്കവറ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ധന്യ പോലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മള് പോവുമ്പം തുണിക്കവറ് തരുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആഹ് പല കടകളിലും ഇപ്പഴും അതായത് വല്യ വല്യ കടകളിലെ ആണോന്ന് എനിക്കറിയത്തില്ല ആ തുണിക്കവറ് തുണികൊണ്ട് നിർമ്മിച്ച കവറിനകത്ത് ഡ്രസ്സുകളൊക്കെ തരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ആ കവറുകളിലോട്ടും തുണി എനിക്ക് തോന്നുന്ന് ഈ മഴ നനയാൻ ഇത് ഭയങ്കര നമ്മള് ഇതിനകത്തൊന്നൊക്കെ മഴ അങ്ങനെത്തെയുള്ള കാര്യത്തിനകത്തെന്നെല്ലാം സംരക്ഷിച്ച് നിർ ത്തുന്നത് കൊണ്ടായിരിക്കും ഇതിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടുന്നത് തുണിയിലോട്ട് മാറുമ്പോ തുണി നനയും അതിന്റെ അതൊക്കെ ആയിരിക്കും ആൾക്കാരെ ആൾക്കാരുടെ ഏ ആവശ്യകത അനുസരിച്ചായിരിക്കും അവര് പ്ലാസ്റ്റിക്കിനെ തന്നെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നേ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇച്ചിരി നമ്മള് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ആഹ് നമ്മളൊരു തുണിക്കവറിലോട്ട് എല്ലാ കാര്യങ്ങളും തുണിക്കവറിലോട്ട് മാറുന്നതായിരി ക്കും നല്ലതെന്നാണ് എൻ്റെ ഒരഭിപ്രായം
നീ പറഞ്ഞത് വളരെ ശരിയാണ് പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉ ഉപയോഗം ഉണ്ടെങ്കിലും പോലും അത് കുറയ്ക്കാനായി കുറേയേറെ കാര്യങ്ങളുണ്ട് ഉദാഹരണമായി പറയാ നീ നീ പറഞ്ഞ കാര്യം തന്നെ ഈ തുണിക്കടകളിൽ ഇ പ്പോൾ പഴയ രീതിയിലുള്ള പ്ലാസ്റ്റിക് കവറുകളല്ല നൽകുന്നത് പകരം തുണിയുടെ തന്നെ കവറുകളാണ് നൽകുന്നത് അതുപോലെ തന്നെ പണ്ട് അമ്പത് പൈസ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടായിരുന്നു ഒരു വെള്ള നിറത്തിലുള്ള അത് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അങ്ങനെയുള്ളതില്ല പിന്നെ കഴിവതും ഇപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചാലും അവർ പ്ലാസ്റ്റിക്ക് കവറുകളിൽ നമുക്ക് അത് തരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് നമ്മൾ അത് കാണാറുവുണ്ട് ഈ പ്ലാസ്റ്റിക് കത്തുന്നത് വഴി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാ കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങളാണ് പുറത്തു വരുന്നത് അത് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ വളരെ ഏ വളരെ ഹാനികരമാകുന്ന രീതിയിലാണ് ബാധിക്കുന്നത്. ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വരും അങ്ങനെ അങ്ങനെ നമ്മുടെ നമ്മളു ടെ ജീവിത ശൈലിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായാണ് ഇത് എനിക്ക് തോന്നുന്നത്
എന്റെ ഒരഭിപ്രായം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നാണ്. അങ്ങനെയൊക്കെ ഒരു നിയമം അങ്ങ് കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാര്യം നമ്മള് എത്ര തന്നെ ആയാലും ആഹ് ഒരു കാര്യം ആ അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി അത് നിരോധി ക്കയായിരുന്നു സത്യത്തിൽ വേണ്ടത് കാര്യം ആൾക്കാര് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ ആൾക്കാർക്ക് പാടാ എത്രക്കയാലും നമ്മളൊരു കാര്യം ഉപയോഗി ക്കുന്നതിന് മുന്നേ തന്നെ സർക്കാർ അത് ഇടപെട്ട് നിർ അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ച ആ ഒരു സമയത്ത് തന്നെ നിർത്തലാക്കുന്നതായിരുന്നു അതിന്റെ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്
നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഏ നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്നാൽ പിന്നെ ശരിയെടി ഞാൻ നിന്നെ പിന്നെ ഒരു ദിവസം വിളിക്കാം.
ആഹ് ശരി ശരി
ഉ